ആ കേക്കാ പറഞ്ഞോ എന്തൊക്കെണ്ട് വിശേഷം
നല്ല വിശേഷം
ഉം ഇവിടാ ആ സുഖം കുട്ട കുട്ടികളൊക്കെ മദ്രസെ പോയി
ഉം ഇവിടെ മദ്രസ ഇല്ല രണ്ടും കൂടിയാണ് കുട്ടികക്കെ സ്കൂളും മദ്രാസികൂടിയാണ് അപ്പൊ മദ്രസ ഇപ്പൊ ഇല്ല
ഉം ഉം ഇവിടാന് മഴ ഇന്ന് വരെ പെയ്തില്ല ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു
ഏ ഇവിടെ നല്ല മഴയാണ് നല്ല മഴച്ചാ നല്ല മഴയാണ് ഇപ്പ ഒന്ന് ഇങ്ങനെ മാറി വരണള്ളൂ
ഇവിടെ ഇന്ന് മഴ തുടങ്ങിയിട്ടില്ല മറ്റേത് രാവിലെ തുടങ്ങുന്നത ഇന്നും കുഴപ്പല്ലാതെ നിക്കുന്നു
ഉം ഇവിടന്ന് നേരത്തെ തന്നെ തുടങ്ങിക്കണ്
ആ ഇനി ഇന്ന് തോരത്തില്ലരിക്കും രാവിലെ മഴ തുടങ്ങയ തോരൂലന്നാ
ഇല്ല രാവിലെ മഴ ഉണ്ടായാല് പെട്ടെന്ന് മാറുന്നറിഞ്ഞേക്കാ രാവിലെ കുറച്ച് വൈകീട്ട് പയറ് വൈകുന്ന ആൾക്കാര് പറയോലോ വൈകുന്നേരം വന്ന വിരുന്നേര് പോകൂല രാവിലെ വന്ന വിരുന്നേര് പോവുന്ന്
ഉം ഉം അതുപോല
എന്തേ ഫുഡ്‌ ഉണ്ടാക്കി
ഞാന് ദോശയും ചമ്മന്തിക്കറീം
കഴിഞ്ഞാ പണി കഴിഞ്ഞാ
ആ കഴിഞ്ഞു ഉച്ചയ്ക്കുള്ള റെഡിയാക്കണം
ഉം ഉം ഇത്ര നേരത്തെ കയിക്കൊ
ഇല്ല ഇപ്പഴേ കഴിക്കുന്നില്ല ഞാൻ ഉണ്ടാക്കിവച്ചതേ ഉള്ളൂ കഴിച്ചില്ല കുട്ടികൾ വന്നിട്ട് കഴിക്കാന്നെച്ചു അവര് ഒമ്പത് മണിയാകും വരുമ്പോ
ഉം എത്ര ആളിണ്ട്
രണ്ട് പെൺകുട്ട്യേള് ഒരാള് ആറില് പഠിക്കുന്ന് ഒരാള് ഒമ്പതില്
ഉം മദ്രസക്ക് രണ്ടാളും പോവോ
ആ രണ്ടപേരും പോയി
ഉം ശരി അപ്പൊ അവര് വന്നിട്ടുണ്ടാവും ചായുടിക്കൊള്ളൊ ഇപ്പൊ ഒറ്റക്കേനു ഉണ്ടാവുള്ളു ലേ
പിന്നെ അവിടെ എന്താ ഹസ്ബന്റ് പള്ളിയിലാണ് ഉസ്താദ് ആണ്
ഉം
അഴചയിൽ രണ്ടീസൊക്കെ കാണു ഇല്ല ചൊവ്വ ബുധനും ഇവിടെ കാണും
ഉം ചൊവ്വേ ബുധനോ അപ്പൊ മദ്രസ ഇല്ല്യ മദ്രസ് പഠിപ്പിക്കണില്ല
ഉണ്ട് എല്ലാം ഉണ്ട് അന്നേരം പകരം വേറെ ആളിനെ ആക്കിട്ടാ വരുന്നേ
ഉം എല്ല ഇവിടൊക്കെ ഉസ്താദ്മാര് വെള്ളിയാഴ്ച കാണ പോണേ
ആ അല്ല ഇവിടൊക്കെ ഇവിടെ അങ്ങനെ ഇവിടെ രണ്ട് മൂന്ന് പേരുണ്ട് അവിടെ അന്നേരം ഒരു ചേഞ്ച് ചെയ്ത് എടുക്കും ലീവേ
ഉം ഉം ആ എല്ലാർക്കും പോണ്ടല്ലേ
ഉം ഉം പിന്നെ അവിടെ എന്താ കഴിക്കാൻ എന്തായിരുന്നു
ഇന്ന് കഴിക്കാൻ പുട്ട് ഉണ്ടാക്കിക്കണ്
ഉം പുട്ടും പഴോണോ പയറാണോ
എല്ലാ ഇന്നലത്തെ ചിക്കൻ കറി ബാക്കിണ്ട് അപ്പൊ അതിമലാണ്ട് ഒപ്പിച്ചിന്ന്
ആ ചിക്കൻ കറിയും പുട്ടും നല്ലത്
ഉം
അരിപ്പുട്ടാണോ അരി പുട്ടാണോ
എല്ലാ അരിപുട്ട് ആ അരിപ്പൊടിന്നെയാണ് പക്ഷെ ഞാൻ നെയ്ച്ചോറ് ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ അത് കൊറച്ച് അയില് ചേർത്തിക്കണ് ചേർത്തിങ്ങാണ്ടാണ്ട് കുതിർത്തി
ഉം പുട്ട് കഴിച്ചോളോ കൊച്ചിങ്ങളൊക്കാ
ആഹ് പുട്ട് തിന്നും കറിയുംണ്ടാാവുമ്പോ തിന്നും മക്കള്
ഉം ഉം
എല്ലെങ്കി ഇഷ്ടമല്ലോ ഒരാൾക്ക് തീരെ ഇഷ പിന്നെ ഏ എനിക്ക് മൂന്നാള്
ഉം
ഇൊക്ക തീരെ പൊട്ടിഷ്ടല്ല ഒരു കഷ്മേൊന്നുള്ളള്ളൂ അതിലേറെ തിന്നൊന്നുമില്ല ഒറ്റ കഷ്ണം മൂന്ന ആക്കും മൂന്ന് കഷണം മതി
ആഹ
രണ്ട് കുറ്റി ഇട്ട കുറ്റി പൊട്ടിച്ചുട്ടായല് ഇവരില്ലാത്തപ്പോ ഞങ്ങക്ക് പാകമാണ്
ഉ ഉ
വെറ പിന്നെ പുട്ടായ പിന്നെ അവിടെ ഇരിക്കുവല്ലോ ആ അല്ലെങ്കിൽ പുട്ടായ പിന്നെ അവിടെ ഇും
ആ വെച്ചിരുന്ന് കഴിക്കാനും പറ്റൂല അത് പോണ്
ഉം അതെ ആ പെട്ടെന്ന് വറക്കുവലോ അതെ
ഉം
എന്താ ഉച്ചക്ക് ഫുഡ്
ചേക്കി മീൻ കിട്ടി മറ്റേ ബത്തലാ എന്തരാ അതിനു പറയുന്ന
ആഹ് ഇവിടെ അതന്നെ വത്തളന്നെയ
ഉം ഞങ്ങളെ നാട്ടില് നത്തോലിന്ന് പറയാ ഞാൻപ്പോ ഇതില് വന്ന് സംസാരിച്ച വേണ്ട ൂന്നര് പറഞ്ഞ ബത്തൽ എന്നാ പറൻ
ഉടക്ക വക്കൽതാ വത്തി
ആഹ മുത്തലന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചോദിച്ചാ മീ ഞാൻ കഴിച്ചിട്ടില്ലന്ന് പറഞ്ഞപ്പോ അവരോ ചെറിയ മ പിന്നെ അങ്ങെ ഞാൻ ചോച്ച നത്തവലാണോ ചോച്ചപ്പോഴണോ
ആഹ സംഭവ അതന്നെ
ഉം അല്ലൊന്ന
പല ഭാഷയും മ പ ആ് പല ഭാഷയും പഠിക്കാനായില്ല
ആഹ അതെ അതെ അങ്ങനെ നമ്മള ഈ വങ്കട എന്ന് പറഞ്ഞല് ഞനക്ക് അറിയത്തില്ലല്ല വങ്കട
അതെന്താസാനോ
ആ നൂറ് മീനല്ല തൊലി ഉരിക്കുന്ന ന്ത നമ്മള അതിന് പങ്കടന്ന് പറയുന്നു
ഉഏ
ആല് കട്ടിയുള്ള വാലിന്റെ ഭാഗം നല്ല കട്ടിയുള്ള
അത് അത് കാ കാണയനി ഇവിടെ പറയുന്ന കാണയനി എന്നാണ്
ആ നമ്മള് വങ്കടന്ന് പറയ
ഉ ഒരു വല്യൊരു ക വല്യൊരു കണ്ണാ ഇങ്ങാണ്ട് വലിയ തലി
ആ അതെന്നെ അതിന്റെ വാലിങ്ങനെ ഉരിച്ചു വരുമ്പോ ഭയങ്കര കട്ടിയാ വാലിന്റെപ്പോ
രു മുള്ള് പോലെരിക്കും
ആഹ ആഹ് ആതന്നെ
ഉ
എന്റെ പേര് വങ്കടയന്ന് നമ്മള് പറയുന്നു വങ്കട കഴിച്ചാൽ സങ്കടം മാറുംന്ന് പറയും കളിയാക്കും ഇവിടക്ക
ശരി ഇവിടെ കണേന് അത് വേടിച്ചാല് മീൻ ഉണ്ടാവൂില്ല കാണുമ്പോ വലിയ മീനാണ് ഈ കാരം പക്ഷെ ഈ തൊലിയൊക്കെ ഉരി കഴിഞ്ഞാ പിന്നെ ഒന്നും ഉണ്ടാവല അയിന്റെ നേരത്ത്
അത് നമ്മളൊക്കെ അത് വറുത്തരച്ചോയ്ക്കും നിങ്ങൾെങ്ങനക്കുന്ന പച്ചക്കരച്ചോക്കും
അപ്പ അത് ഞങ്ങള് പച്ചക്കറിച്ച് ഞാൻ അധികം അതെന്താ ചാറക്കൂല അതിനി പൊരിക്കുള്ളു
ഉം ഉം
ഉം
നമ്മള ഇവിടെയൊക്കെ വറുത്തരച്ചിരി ക്കും കൂടുതലും വറുത്തരക്കും അല്ലെങ്കി വറ് ക്കും ഉം
പൊരിച്ചാലേ പിന്നീന്റെ മക്കള് കൂട്ടൊള്ളു
ഉം ഉം
കറി വെച്ച ങ്ങനെ കൂട്ടൂല കറീത്തെ മീനിനെ അങ്ങനെ ഇഷ്ടല്ല
ഇവിടെ അതെന്നെ പൊരിച്ചാ പിന്നെ പിന്നെ നമ്മുക്ക് എല്ലാവർക്കും കറി വേണ്ടന്ന് വിജാരിച്ച് കറി കൂട്ടുന്നവർക്ക്ക് വേണ്ടന്ന് വിജാരി പിനെ
ഉം ഉം ഉംനടെ നീരെ കറിക്ക ആവശ്യമ കറി കൊറ- കൊറച്ച് ണ്ടാക്കിയാ മതി അപ്പൊ ഞാനും വെത്തള വെത്തളാണ് ഇവിടെ അപ്പൊ ഞാന എന്ത ചെയ് ത് ഇവരുണ്ടാവുമ്പോ വരുക്ക് കറി വാണം അവരില്ലാത്തപ്പോ അപ്പും കൊറെ കറിവാണട്ടോ അവരുണ്ടാവുമ്പോ അവർക്ക് നല്ല കറിവാണം അപ്പൊ കുമ്പളങ്ങല്യേ അവിടെ എന്താ പറയാ ഇളവനാ കുമ്പളോ
കുമ്പളങ്ങന്ന് പറയുന്ന്
ആ അത് കറിവെച്ച്ങ്ങാണ്ടെ അത് മോരി കറിയാക്കി വെച്ച്ങ്ങാ ണ്ടെ വെട്ടല പൊരിക്കാൻ വിചാ രിച്ചിട്ടുണ്ട് പിന്നെ കടച്ചക്കണ്ട് അത് ഉപ്പേരിയും മക്കാസിപ്പ്
കടച്ചക്കന്ന് പറന്നല്ല ശീമച്ചക്കല്ലേ
ശീമച്ചക്ക അതെന്നെയെന്നാ തോന്നു ന്ന ത്
അ ചെറിയ മുള്ളാണ് ആഹ് മുള്ളില്ലാത്ത പുഴുങ്ങിയൊക്കെ പിന്നല്ല ഭവിച്ചക്കതിന്നത്തില്ലേ
ഇത് വേ പെട്ടെന്ന് പൊടി നല്ലൊരു പൊടില്ല ചക്ക മറ്റേത് ചീമച്ചക്ക എന്നല്ല മുള്ളൻ ചക്ക ല്ലേ
ആഹ് മുള്ളല്ല മുള്ള അങ്ങനെല്ല ഇങ്ങനെ പരന്നിരിക്കും അതാട്ടിരി മു ള്ളൊന്നുമല്ല
ആഹ് ഒരു മഞ്ഞത്
മഞ്ഞല്ല വെള്ളന്നെ വെള്ള പൂഞ്ഞൊക്കെള്ള
ഉ ഒരു മഞ്ഞ കൊച്ച ചക്ക അതന്നെ കടച്ചക്ക എണ്ടാവ അറിയില്ല അവിടു ത് ഉ പിന്നെ രണ്ട് ആ രണ്ട് ചക്ക് ക്കണ്ടല്ലോ മുള്ളൻ ചക്കണ്ടല്ലോ അതറിയോ
അത് എന്നിട്ട് കഴി എല്ലാ കഴിക്കുന്നല്ലേ പഴുപ്പിച്ചു കഴിക്കുന്ന ആഹ് അതന്നെ അല്ല കറുത്ത കുരുവൊക്കെ ഉള്ള
ആഹ് കറുത്ത കുരുള്ളത് ഇതിന് കുരു ല്ലാത്തത്
ആഹ് അത് കുരു ഇല്ല നമ്മള് ചക്ക പെട്ടന്ന്ക്ക്ന്നെ ചക്ക കണക്ക് പൂഞ്ഞൊക്കെ ഉണ്ടല്ലോ ചെറിയ പൂഞ്ചപ്പുഴ അത് ഞങ്ങള് റെ ചിക്കൻ കറി വക്കുന്ന നമക്ക് ഒഴി യ്ക്കും
ആ അത് അങ്ങനെ വെക്കുവോ തേങ്ങരവറുത്തരച്ചൊക്കെ വെക്കുവോ ന്നറീ ണാന്
ഞങ്ങള ശീമ ആ ഞങ്ങള് ശീ മച്ചക്ക പറയുന്നു
ഉ ഉം
ഉം അത് പുഴുങ്ങിയും തിന്നും നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് പുഴുങ്ങി തിന്നു
പുഴുങ്ങി തിന്ന വെറുതനെ പുഴുങ്ങി തിന്ന
അങ്ങനെ ഒന്ന് മിക്സിൽ ഒന്ന് അടിച്ചിട്ട് അതിനകത്ത് നമ്മള് പുഴുങ്ങാൻ വേണ്ടി വെള്ളം വെക്കൂല്ലേ അതിന് പകരം അതിനകത്ത് ഈ തേങ്ങാപ്പാൽ അടിച്ച അ തിനകത്ത് ഒഴിച്ചിട്ട് വേറ്റിടും
അത് ശെരി ന്ന ഞാപ്പ കേക്ക് ണതിട്ടാ
ആ ആ നാട്ടിലൊക്കെ അങ്ങനേണ് തേങ്ങ ഒന്ന് നമ്മള മിക്സിൽ ഒന്ന് ച്ചകലം വെള്ള ഒഴിച്ചിെ കറക്കിട്ട് നമ്മൾ വേവാൻ വെക്കുന്ന വെള്ളത്തിന് വരം ഇതൊഴിച്ചു കൊടുക്കൂ
തേങ്ങാപ്പാല് ഒഴിക്കൂല്ലേ
തേങ്ങ പാലൊഴിച്ചിട്ട് ഏ ഉപ്പും ഇട്ട് ഏയ്
ഉം
കുക്കറിൽ ഒന്ന് രണ്ട്‌ വിസിലടിക്കുമ്പോ വെന്തു
ഇല്ല കുക്കറിന് ഒറ്റ അടിക്കന്നെ വേവ്ണ്ട് ഞാന് ഉപ്പേര്യോക്കെ ചട്ടില വെക്കല് പെട്ടെന്ന് വെന്ത് വെന്ത് -
ആ ഒ ഒരു വിസില് ചെല മുറ്റിയതാണെങ്കി രണ്ട് വിസിലൊക്കെ ചെലപ്പൊ വേണ്ടെരും ചെലത് കല്ലിച്ചണക്കിരിക്കും മ് അങ്ങനെ ഇവിടെക്കാവുമ്പൊ അങ്ങനെയാണ് പിന്നെ മെഴുക്കുപെരട്ടി വെക്കും പിന്നെ മെഴുക്കുപെരട്ടി വെക്കൂലേ.
എന്ത്‌ ഇട്ടിട്ട് എന്ത്‌ ഇട്ടിട്ട് കൊറച്ച് സൗണ്ടില് പറയു കേക്ക്ണില്ല.
ആ മെഴുക്കുപെരട്ടി മെഴുക്കുപെരട്ടി
അത് ഉപ്പേരി ഉണ്ടാക്കല്ലേ.
നമ്മള് മെഴുക്കുപെരട്ടി ഉണ്ടാക്കുന്നെന്ന പറയാ
ഉം ഉം ഞാൻ ഉപ്പേരിന്നേ ഇണ്ടാക്കി പിന്നെ ഇവിടെ ഒരാള് എടുത്തുള്ള ഒരാള് കൊ തന്നതാണ്. അവരെ പറമ്പില്ണ്ടേ. അപ്പൊ അവര് കൊടുന്നന്ന്
നമ്മള് തോരൻ വെക്കുന്നത് മെഴക്ക് പെരട്ടി വെക്കുന്ന പറയാ നിങ്ങള് ഉപ്പേരി ഉണ്ടാക്കിന്ന് പറയും.
ആ ഞങ്ങള് ഉപ്പേരി ഇണ്ടാക്കും.
ഉം ഉം മ് ഞങ്ങള് ഞങ്ങള് മെഴുക്ക്പെരട്ടി ഇണ്ടാക്ക- ന്ന് പറയാ മെഴുക്കുപുരട്ടി എണ്ണേ എണ്ണയും കടുകും ഒക്കെ പൊട്ടിച്ചിട്ട് അതിൽ തട്ടിയിട്ട് ചിക്കി എടുക്കുന്നതിന് മെഴുക്കുപെരട്ടിന്ന് പറയും.
മ് മ് അപ്പടെ കട് അപ്പൊ അയ്ന് പറ ആ അയ്ന് ഇവിടെ ചാറ് കടറക്കാന്നറയും. എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങള് വെളിച്ചെണ്ണേ എടുക്കല് ഒ ഓയല എടുക്കല് അധികോം.
വെളി വെളിച്ചെണ്ണ ണ് ന്നാ ശരി പിന്നെ വിളിക്കാവേ
ആ അയ്ക്കോട്ടെ ശരിന്നാ.
മ്